ആഹ് അങ്ങനൊക്കെ.
നല്ല വർത്താനം സുഖം.
ആഹ് ആന്നേ എന്താ പരിപാടി.
ഹലോ.
പരിപാടിന്ത്വാ പരിപാടിന്ത്വാന്ന്
കേക്കില്ല.
പരിപാടിന്താണ് ന്ന്.
പ്രത്യോകിച്ച് പരിപാടി ഒന്നും ഇല്ല വെറുതെ ഇരിക്കന്നെ.
ഏഹ് ചോറൊക്കെ തിന്നോ
ഇല്ല ചോറ് തിന്നിട്ടല്ല തി രാത്രി തിന്നാറില്ല.
ഏഹ് ഡയറ്റിംഗിലാ. ഇന്നെപോൽതന്നെണ്.
ഏഹ് ങ്ങള്ന്നാറ്ല്ല
ഞാന് ചോറ് ന്നല് ല്ല പിന്നെന്തെങ്കിലൊക്ക ത്ത്ന്നണ്ടേ ചാര്ച്ചിട്ട് ഓട്സ ന്തേലും ത് ന്നും എന്തെയ്ച്ച വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി ങ്ങനെ വെര അപ്പ ങ്ങനെ കൊർച്ച് വെര ഫുഡൊക്കെ
വെറ്റ് പ്പയ്ന്മാത്രൊക്കണ്ടാ കൊറ്ക്കാന്
ഉം അയിന് മാത്ര ണ്ടൊയ്ച്ചാ എഴുവത്തഞ്ച് ണ്ടെയ്
ഓഹ്
അതല്ല അത്ണ്ടായത് കാര്ണം ഇൻക്ക് നടുവേദനെക്കെണ്
ഏഹ്
മ്മക്ക് വെയിറ്റ് കൂടിയാ പിന്നെ വേതനകളും വെര്ത്തങ്ങളൊക്കേണല്ലോ ഓരോ അസുഖങ്ങള് വെരോല്ലോ ആഹ് പിനിക്ക് ഊരവേദന ആയതോണ്ട് അങ്ങനെ ഡോക്ട്റ് വെയിറ്റും കൊർക്കാൻ പർഞ്ഞ്ക്ക്‌ണ്
ആഹ്
തടി ന്താലും കൊർക്കണം എർച്ചിം മീനും ഒന്നും തിന്നര്ത് ന്നും പർഞ്ഞ്
അത്പ്പ അമ്മള കൊണ്ട് കജ്ജ്ണ കാര്യല്ലല്ലോ
ആഹ് അത് തീരെ കയ്യൂല്ല ഒരീസ് സൊക്കെ എങ്ങനെലും പോവാ പിറ്റേ ദിവ്സം കയ്യണ്ടേ
ഞാ അയ്ൻ മാത്ര വൈറ്റൊന്നുല്ല ഞാന് അയ്മ്പതോ അയ്മ്പത്തഞ്ചൊ ക്കൊ ഉള്ളൂ
ഏഹ് പിന്നെന്താ രാത്രി ചോറുണ്ണത്തെ
എൻക്ക് മറ്റേ പി സി ഒഡിന്റെ പ്രശ്നങ്ങളൊണ്ട്
ആഹ് ആഹ് ആഹ്
അരി ഭക്ഷണം ഒന്നും പാടില്ലല്ലോ മീൻ അതേപോലെ മീന് എർച്ചിയൊക്ക ഒഴിവാക്കണം പക്ഷേ
ആഹ് ഉം ആഹ്
അതൊന്ന് അമ്മളോട് പറ്റാത്ത കാര്യല്ലേ
മീൻ ഞാ പൊരിച്ച മീനൊന്നു അധികം തിന്നല്ല അധികന്ന് പറഞ്ഞ തിന്നിലെന്നല്ല എപ്പളേലുനിക്ക് മീനൊക്കെ തിന്നാൻ പൂതിയാകാണെങ്കില് മൊളകൊക്കെയിട്ട് ട്ട് അങ്ങനെ അങ്ങനെ മൊളക്ട്ട് ന്നും ഇൻക്ക് മാത്ര രണ്ടണ്ണൊക്കെട്ത്ത് മൊളക്ടും ഞാൻ അങ്ങനെന്നും അല്ലാതിപ്പോ പൊരിച്ച മീനോടും വല്യ താല്പര്യന്നുല്ല
മാരീടാ
ആ ആണ് കല്യാണം കയിഞ്ഞാണ് ഉം ഒരു കുട്ടിണ്ട് രണ്ടര വയസ് കയിഞ്ഞ് രണ്ടര വയസ്സായ കുട്ടിണ്ട് ആഹ് ങ്ങക്കോ
ഏഹ് കുട്ടിളൊന്നുല്ല
ഉം കല്യാണം കഴ്ഞ്ഞിട്ടെത്രയായി
ഒരു കൊല്ലാവണൊള്ളു ജൂലൈ ഇരുവാന്തിക്ക്
ആഹ് പേടിച്ചാനൊന്നുയില്ലഞ്ഞു
പേടിച്ചാന്നും ടൈമ്ണ്ട് പിന്ന ആള് വിടില്ലാണു
ആഹ് ഉം പിന്ന കൊഴ്പ്പൊന്നുല്ലേ ഇൻകൊക്ക ഒമ്പതാ മാസ ആയപ്പൊഴയ്പ്പത്തന്നെ ണ്ടെയ്നി ആയെ പിന്നെ പ്രശ്നങ്ങളൊന്നു ല്ലെയ്നി ഇന്റെ മാപ്പളക്ക്‌ മറ്റെയ്നു തില്ല കൗണ്ടിന്റെ കൊറച്ച് കൊറവുണ്ടെയ്നി
ആഹ്
അങ്ങനെ പിന്നെ മരുന്നുടിച്ചി അങ്ങള് മറ്റേ പെരിന്തൽമണ്ണണ്ട് ഒരു എ ആറ് എൻസി ഹോസ് പിറ്റല് അവിടെ പോയി അങ്ങനെ മരുന്നുമടിച്ചു ഫസ്റ്റ്ത്ത മാസങ്ങനെണ്ടായി
ആഹ് ഇൻക്ക്‌ പിന്നെതില്ലോണ്ട് കൊർച്ച തെന്നെണ് ഇണ്ടവാന് പിന്നങ്ങ നോ ക്കീറ്റുല്ല അങ്ങനെ അക്ക്‌പ്പ വാണ്ട ആഹ് അവിടെ ദുബായിലാണ്
ആഹ് എന്താ എന്ത പണി
അവിടെ ലുലൂല്
ആഹ് റൂം പ്പൊ പോയിറ്റ് കൊർച്ചായൊ അതോ
ആഹ് ഒരു കൊല്ലവനായി സെപ്റ്റംബലേക്ക്
ആഹ് പിന്നെഞ്ഞിപ്പോ വെരുന്നുണ്ടോ
അല്ല ഇഞ്ഞോരുകൊല്ല ഇഞ്ഞൊരോല്ലാം കൂടി. ന്റല്ല
ഏഹ് അപ്പൊ രണ്ടൊല്ലൊക്കെ നിന്ന എത്ര മാസം ലീവ്ണ്ടാവും
രണ്ട് മാസം
ഔ അത്രോള്ളുലേ ണ്ടാവ്വ ഉം ഉം അല്ല മറ്റേ അവിടെ കെട്ടിച്ചോട്ത്താരക്കെണ്ട്
അവടെ ഒരെളച്ഛനും ഒരു നാത്തൂ
ആഹ് ആഹ് അതന്നെല്ലേ
എല്ലാ ഓള് പ്ലസ് ടു എത്തിട്ടുള്ളൂ
ഏഹ് എളച്ചന്റോ
എളച്ചനിപ്പം അക്കൗണ്ടിങ്ങൊക്കെ പഠിച്ചിങ്ങനെ ഇരിക്കാണ് യവി
ആഹ് ആഹ് ആഹ് അങ്ങനെ ഇപ്പൊ യന്റെ വീട്ടില
ആ പ്പന്റെ വീട്ടില
ആഹ് ഇവിടെ പ്പിമ്മിണ്ട് പിന്നെ മൂത്തച്ചനുണ്ട് പിന്നെന്റെ മാപ്പിളം ഞാനും നാത്തൂനെ കെട്ടിച്ചു രണ്ട് കുട്ടിളുണ്ട് അന്റെ വീട്ടിലോ അന്റെന്നൊക്കെ പറിണേ വയസൊക്കെ എത്രെണെന്നൊന്നും അറീല എത്ര വയസായി ആ അപ്പൊ ഞാനും ഇയും കറക്റ്റാ.
ഇങ്ങക്കോ
എൻക്കും എടുത്തോണ്ട് ആഹ്‌
ഇവിടെ ഇൻക്കൊരു ഏട്ടനും ഞാന് ജൂണ്
ഉം
ങ്ങള്ളോ
ഏ ഞാന് ഡിസംബർ
എന്താ ഏട്ടനും പിന്നാരാള്ളത് മ്മി ഇപ്പൊക്കല്ലേ
ആഹ് പിന്നെ അനിയനും പിന്നെ ഞാനും.
ഉം എട്ടൻ പെണ്ണ് കെട്ടിയോ
ഇല്ല പെണ്ണേട്ടീട്ടൊന്നൂല്യ പെണ്ണെട്ടാനൊക്കെ ആയിക്കണ് ഇരുപത്താഞ്ച് വയസൊക്കെ കയിഞ്ഞ്ണ്. നോക്കാനിങ്ങനെ നോക്കണൊക്കെണ്ട് ചോയിച്ചാല് അതങ്ങന ഇങനെയിട്ട് നിക്കാണ്
ഏഹ് ഏ ഓ ച്ചിന്ന ഓലൊക്കെ അന്നാ അവനാന അവനാന്റെ കണ്ട.. ചെലപ്പോം ഉം കാണാലെല്ലേ ഏഹ് ഏഹ്. അങ്ങനെ ഇന്നിട്ട് എന്താ എന്നാ വന്നേ ഇന്നിട്ട് വീട്ട്ക്ക് എന്നാ വന്നേ
ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ചക്കായി ആവാനായി.
ഉം മാപ്പളല്ലാത്തോണ്ട് കൊർച്ചൊക്കെ നിക്ക്
ആഹ് ഞാൻ ചെൽപ്പോ ഒരു മാസൊക്കെവും ചെൽപ്പോ ഇവടങ്ങനെ നിക്കുമ്പോ അങ്ങനെ നീണ്ട് ചെൽപ്പോ അങ്ങനെ അങ്ങനെ നീണ്ട്ങ്ങനെ.
ആഹ് ആഹ് ഏഹ്.
അവിടെ ആരും അങ്ങനെ ഉണ്ടാവലില്ല ഓ നാത്തൂന് ക്ലാസ്സിന് പോവും ഇപ്പി ഓലൊക്കെ പോവും ഇമ്മീ പോവും. ഒറ്റക്കല്ലേ ഇമ്മങ്ങനെ ഇതിന് പോവണ്ട് പഠിക്കാന് അപ്പം പിന്നെ ഒറ്റക്കാക്കുമ്പോം ആഹ്. അത് എന്നോ പോവാലോടൊങ്ങിയതാണ് അപ്പഞ്ഞി അയിന്റെ മകളെ കെട്ടിക്ക്ണരെ. അനാ കഞ്ഞിട്ട ഇതാക്കാന്ന് അപ്പ പിന്നെ ഒറ്റക്കല്ലേകാരം ഞാൻ അവടെ അപ്പൊ പിന്നെ ഇവടെന്നെ അധികം നിക്കല്.
ഞാന് ഉം എന്നിട്ടെന്താ ചോറ്ന്
ചോ ചോറിന് മീനിണ്ട് ഞാൻ ഇനി രാത്രി തിന്നൂലാ.
ഉം ഉം ഇനിയെന്താ ഒന്നും തിന്നൂലാ.
ചെൽപ്പോ ഒരു പഴൊക്കെ ഇട്ത്തോ അല്ലെങ്കിൽ ഫ്രൂട്സോ അങ്ങനെ എന്തെങ്കിലുക്കെയിട്ട് തിന്ന്
ഏഹ് ഉച്ചക്കൊക്കെ ചോർന്നോ
ഉച്ചക്ക്ന്നും.
ഞാന് രാവിലെ കടിയൊക്കെ അരി ഭക്ഷണോ അതോ ഗോതമ്പോ
അതൊക്കെ തിന്നോകെച്ചെയ്ജ്ജും രാത്രികത്തെ കൊറക്ക
അതേപോലെനിണ്ട് രാവിലെ എന്നും തിന്നുല്ല കടികളും തിന്നും ഉച്ചക്കും അതേപോലെ. പിന്നെ രാത്രി എന്തയിലൊക്കെ മാറ്റം വരുത്തൊള്ളു ഇപ്പോ പറഞ്ഞ പിന്നെ രാവിലെ അരി ഭക്ഷണം ഒന്നും കഴിക്കൂല ഗോത ഗോതബിന്റെ എന്തേലുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഓട്സ് ഉപ്പുമാവോ അല്ലെങ്കി ഇങ്ങനെ ഉ ഉപ്പിട്ടാണ്ട് അങ്ങനെ കൽക്കെ അങ്ങനെകാക്കും അല്ലെങ്കി സ്മൂത്തി ഉണ്ടാക്കും. ഉച്ചക്ക് പിന്നെ ചെലെ ദിവസങ്ങളിൽ ചോറ്ന്നും അല്ലെങ്കിൽ പിന്നെ മമ്പയർ ചെറുപയറ് ങേ അങ്ങനെ എന്തേലൊക്കെ.
ഉം
അത് കുറച്ച് തോനെണ്ടാക്കിട്ട് അങ്ങനെ തിന്നും രാത്രി ഇതേപോൽതന്നെ, ഓട്സൊക്കെ, അല്ലെങ്കി-
ഓട്സ് ഞാനൊധ്യേതിക്കെ ത്ന്നല്ണ്ടായി പിന്നത് ത്ന്ന് ത്ന്ന തിന്ന് മടുപ്പന്ന്. ചോളാണ്ടി- ണ്ടയ്നി അതും തിന്ന് മടുപ്പന്ന്.
് ഞാനെന്താറ്യോ അയിന്, ത് ഉ കലക്കിയാണ്ടല്ല ണ്ടാക്കല്. അതായത് ഉപ്പ്ട്ടാണ്ട് അങ്ങനെ കലക്കിയാണ്ട് ണ്ടാക്കൂല. ഉപ്പുമാവ് പോലെ ഉണ്ടാക്കും. അപ്പെനിക്കിഷ്ടാ. അപ്പൊ അങ്ങനെ ഞാ തിന്നും, അതിനിപ്പൊ എന്നുണ്ടാക്ക്യാലും ൻക് ഇഷ്ട്ടാട്ടോ അപ്പൊ അങ്ങനെ എന്തെലും- ണ്ടെങ്കി അങ്ങനെ കൂട്ടേ, അല്ലെങ്കിൽ പ്പൊ കറിയില്ലെങ്കിലും രസാട്ടോ. അങ്ങനെട് തിന്നും, അല്ലാതപ്പൊ എന്താ കാട്ടല്. ന്നിട്ടും കൊറീണൊന്നുല്ല അങ്ങനെ കൂടി കൂടി പോവന്നെ.
ജിമ്മിനൊക്കെ പോയാ മതി, പ്പങ്ങനെ ഏ ഏ.
ഐനെടീ ഇൻക് ഊരവേദന, ഞാൻ പറഞ്ഞില്ലേ ഊരവേദനായതോണ്ടയ്.
ആ ഇൻകതോണ്ട് പറ്റൂലാ.
ആഹ്. ഡിസ്കിന് ചെറുതായിട്ടൊരു പ്രശ്നണ്ട്.
ആഹ്.
അപ്പൊ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനപ്പൊ എക്സസൈസ് ചെയ്താണ്ട് കൂടിയതാണ്.
എ ഏഏ
പ്പൊ വന്നതാണ്. അപ്പൊഞിപ്പൊ ഒന്നും ചീയ്യാനും പറ്റില്ല. അപ്പഞി തെറാപ്പിയ്യാന്നെ അപ്പ ഞി ഓല് പറഞ്ഞേ- എക്സസൈസൊക്കെ ചെയ്യ. അല്ലാതെ ജ്ജെന്താ കാട്ട്ണ്. റസ്റ്റ്ല്ലോ ട്ക്കാൻ പറഞ്ഞ്ക്ക്ണ്. ബെൽറ്റ് ഇടാനും പറഞ്ഞ്ക്ക്ണ്.
ഏ അപ്പൊ വീട്ട് പണിയൊക്കെ എങ്ങനെ ചിയ്യ.
ആതൊക്കെ അങ്ങനെ നടക്ക്ണ്ട്. റസ്റ്റ്ർഞ, നമ്മളെ റസ്റ്റൊക്കെ ഒരു റസ്റ്റന്നെ ആയിരിക്കോല്ലോ. അതൊക്കെ അയിന്റെ വൈക്കോണ്ട്, ഞാൻ ന്റെ വൈക്കോണ്ട്. മഴയൊക്കെണ്ടോങ്ട്ട്.
മയെന്നുപ്പല്ലാ.
ം ന്ന് പെയ്തിട്ടില്ലാ.
ഇന്ന് പെയ്ത്ക്ക്‌ണ് രാവിലെ നല്ല മഴെം കാറ്റേന്.
ഏഹ് ഇവിടെം തന്നെ ഇന്ന് നേരം വെളുത്ത് ഈ നേരം വെള്ത്ത മഴെന്നെ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
ന്ന് വല്ലാതങ്ങ്ട്ട് സമയം കിട്ടീട്ടില്ല ഇന്നാലെ മുഴുവനും അയ്നും മേണ്ടീട്ട് വെയിലുറച്ചീന്നു. ഇമ്മെകെന്തിന്ന്ട്ട് ആഹ് അങ്ങനെണ്.
വെയ്ലെർച്ചാ ചൂട്‌ണ്ടാണും
ആഹ് ഇന്നാലും എടക്കൊരു വെയിലൊറച്ചാല്ലല്ലേ തുണ്യിളൊക്കൊന്ന് ഒണങ്ങി കിട്ടാന്. മറ്റേത്ങനെ ഉം ഉം വാഷ്മെഷീനൊന്നും‌ ഇല്ലെങ്കിണ്ടല്ലോ തീരി ഒണങ്ങി കിട്ടൂല ന്ഞതിലങ്ങനെ കടക്കും.
പിന്നെ വാഷാമെഷീൻ ട്ട് കൊറച്ച് ഒണക്കാണോണ്ട്
ആഹ് ആഹ് അതേലെ അല്ലെങ്കി ഗതികേടാണ്
ം ഇമ്മൊക്കെവടണ്ട്
അങ്ങനെ സ്കരിച്ചു ഖുർആനോതൊ ക്കേക്കാരല്ലോ. ആഹ് ആഹ് ഇപ്പീം ഗൾഫിലാ?
ഇപ്പ ഗൾഫിലാണ് ഇപ്പ പോയിട്ട് ഇപ്പ എത്ര കൊല്ലായി പോയിട്ട് പതിനാറ് കൊല്ലൊക്കയി
ം പ്പടുത്തൊന്നും വന്നിട്ടില്ല അപ്പൊ?
ആഹ് എന്റെ മാരീഡ് ന് വന്നീന്
ആഹ് ഹ്
ആഇന്ന് പോയി ഇനി അട് രണ്ട് കൊല്ലം തന്നാണ് ഇനി കാക്കാന്റെ മേരേജിന് വിചാരിച്ചിന് അങ്ങനെക്കാണ്
അയ് അങ്ങനെലേ
ഉം
ഉം ന്നായിക്കോട്ടെന്നാല്
ഉം ന്നായിക്കോട്ടെന്നാല്
ഉം